കോവയ്ക്ക പറിച്ച് കഴിഞ്ഞോ
ആഹ് കോവക്ക പറിച്ചു കഴിഞ്ഞു കൊറച്ചാ പറിച്ചു കുറച്ച് പറിച്ചിട്ടുള്ളൂ ഇനി ഇണ്ട്
ആഹ് കോവയ്ക്ക കണ്ടാ ഇച്ചിരിയേ ഉള്ളെന്ന് തോന്നും പക്ഷെ പറിച്ചു തുടങ്ങി കഴിയുമ്പം
ഉം പിന്നെ അതല്ലേ ഈ സമയല്ലേ പിന്നെ മുകളിലാണ് തോട്ടി കെ
ആഹ് ആഹ് തോട്ടിയിട്ട് അപ്പ വ അതിന്റെ ഇത് വള്ളിയിലണ്ടാവുന്നല്ലേ അപ്പോ തോട്ടിട്ട് വലിച്ചാൽ അത് പോവൂല്ലേ
വള്ളി പോവത്തില്ലേ
പക്ഷെ കുറേ ഉണ്ട്
ആഹ് ആഹ്
ചെല ദിവസൊക്കെ ചെലപ്പൊക്കെങ്ങെ ചെയ്യലുണ്ട്
ആഹ്
ഒന്നായിട്ട് വലിച്ചങ്ങാണ്ട് കാരണം ഈ മുരിങ്ങ കൊമ്പ്മേലൊക്കെ കയറിയാല് ആ വള്ളി നനീ ണ് മുകൾക്ക് പോകും അപ്പൊ നമ്മുക്ക ഒരുരു ഉപകാരമല്ലാതെ പിന്നെ പഴുത്തിട്ട് എയ്ക്കാരം ചാട അപ്പം അയിലാറിം നല്ലത് ഇളയതാ ഇങ്ങാണ്ട് ഞമ്മക്ക് പറച്ച്
ഒന്നിനും
ഉം ഇളയതായി ഇങ്ങാണ്ട് പറിച്ച്ങ്ങാണ്ട് ഉപേരിയൊക്കെ വെക്കുമ്പോളാണ് ടേസ്റ്റ് മൂത്ത ടേസ്റ്റ്
നല്ലാന്ന് പറയുനേട്ട്ട്ടുണ്ട് അത് മൂക്കാത്തത് ആ പച്ചക്ക് കഴിക്കുന്നത്
ആ ഡെയിലി രണ്ടു നേരം
ആഹ് ആഹ്
ഓരോന്ന് കഴിക്കുക നമ്മള് രാവിലെ വൈകുന്നേരം
ആഹ് ആഹ് വെറും വയറ്റിൽ കഴിച്ച അത് നല്ലതാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആഹ് ആഹ് അതെ അതെ ആഹ് അത് ഒത്തിരി പേരുണ്ട് അങ്ങനെ കഴിക്കുന്നവരുണ്ട് ഷുഗറുള്ള എനിക്ക് ഞാൻ പച്ചക്ക് കഴിക്കും എനിക്കിഷ്ടമാണ്
ആഹ്
പിഞ്ച് ആയിട്ടുള്ളത് ഒത്തിരി വലുതാകാത്തെ ആഹ് ആഹ് ചുമ്മാ പറിച്ചച്ച് കഴിക്കാൻ ഇഷ്ടമാണ് അമ്മയുടെ വീട്ടിൽ പോകുമ്പം അങ്ങനെ പറിച്ച് കഴിക്കും കഴിക്കായിരുന്നു അങ്ങനത്തെ കഴിക്കുന്നൊരു ആ അത് തന്നെ ന ചുമ്മാ കടിച്ചതിന്നാ നല്ല ഏഹ് അങ്ങനെ വേറെ കറി വെക്കത്തേക്കാളും ഇഷ്ടമാണ് എനിക്ക് പിഞ്ചു പറിച്ച് തിനുന്നത്
ആഹ് ആഹ് ഇഷ്ട്ടാ അതെല്ലാർക്കും ഇഷ്ട്ടാ ചില ആൾക്കാർക്ക് പിന്നെ അതുപോലെ ഈ പേരക്ക ഇതുണ്ടല്ലോ പേരക്ക പേരൊക്കെ അതു പോലെ തളീര് തളീരായി നിക്ക്ണത് മൂക്കാത്തത് അത് തിന്നാനും നല്ല ടേസ്റ്റ് ആണ്
നല്ല ടേസ്റ്റ് അതെ അതെ കോവക്കയുടെ എല അങ്ങനെ തോരം വെക്കുക അല്ലേ
പക്ഷേ അത് തോരം വെക്കുക ചെയ്യും പക്ഷെ അത് എന്താെന്ന് വെച്ചാല് വയറ്റിന് ഇതാവൂല നമ്മുക്ക് വയറിന് ഉ ഇതിനന്ണ്ടാവല്ലോ കക്കൂസ് പോവനൊക്കെ ബുദ്ധിമുട്ട് അല്ല ദഹിക്കും ഈ ദഹന പ്ര്രശ്നമൊക്കെ ഉള്ളവർക്ക്ണ്ടല്ലോ ഈ ഓർക്ക് നല്ലതാ ക്കാനും വറ്റന്ന് പോവാനും അങ്ങനെയൊക്കെ ആ ഇവിടെ ഞാന് ആഹ് മത്തന്റെ ഇല പോലെ അല്ല ഇത് ഇത് ആഹ് അങ്ങനെ ഇത് അങ്ങനെ നല്ലതാണ് വെറുതെ കഞ്ഞി വെള്ള അല്ലെങ്കിൽ മുളക് ഇട്ട് ക്കാണ്ട് ഇണ്ടാക്കിയാലും മതി ഇവിടെ അതേപോലെ കൊറെ കോവക്കന്റെ വള്ളി ഇതേ മാതിരി ആക്കിയിട്ട് ഇല പറിച്ചുകാണ്ട് ഞാൻ ഉണ്ടാക്കി ട്ട് ഒരു ദിവസം രണ്ട് ആക്കും വയറ് ഇളകിയിട്ട് പിന്നെ ഇഞ് ഇവിടെ കോവക്കന്റെ വള്ളി ഉണ്ടാക്കരുതേ പറഞ്ഞു ആ ബാത്റൂമക്കോ
ന്ന ഉണ്ടാവുന്ന
ആ അപ്പൊ പിന്നെ വേറെ ആൾക്കാരൊക്കെവിടെ വന്ന് ചോദിക്കലുണ്ട് ഓൽക്ക് ഈ വയറ്റ് ന്ന്
ആഹ് ആഹ് ആഹ് ഹലോ ആഹ് ആഹ് ആഹ് ആഹ് അത് ശരി ഉം ഉം ഉം
സമയം ഉണ്ടാവൂല അത നല്ലതാണ് ഞാൻ അതെ വേറെച്ച നമുക്ക് പഞ്ചായത്തു നിന്ന് പച്ചമുളകും വഴുതനങ്ങ തൈയെക്കെ കിട്ടി പച്ചമുളക് അത്യാവശ്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് മു തക്കാളി തൈ പിന്നെ കോഴിക്കളൊക്കെ തിന്ന് ങ്ങാണ്ട് ശരിയാക്കിട്ടുണ്ട് ഒരു തൈ ഒള്ളൂ അയ്മേ മൂന്നെണ് ഉണ്ടായി അത് മൂന്നും
കോഴി ആഹ് അത് ശരി
ഉം തക്കാളി തക്കാളി ഉണ്ടായത് ഉം വൈദ്യന ഉണ്ടായിട്ടില്ല
ആ അത് ശരി ആഹ്
ഇപ്പം വായ പിന്നെ
ആ ചിലടത്ത് കോവയ്ക്കാ പിടിക്കേല പിടിച്ച കഴിഞ്ഞാ പെട്ടന്നുണ്ടാവും
ഉം ഓമയ്ക്കുണ്ട് ഇവിടെ
കോവയ്ക്ക ആഹ്
ഓമക്ക നമ്മള് കർമ്മത്തി എന്നൊക്കെ പറയും കർമ്മത്തി, പപ്പാഴ ഇവിടെ കർമ്മത്തിയ പറയാ ഉം ഇവിടെ കറമത്തിയാ പറയാം
ആഹ് ഞങ്ങള് കപ്പളങ്ങന്ന് പറയാ അതിന്റെ തോരനൊക്കെ വെക്കൂല്ലോ
ആഹ ചില ആൾക്കാര ഓമ
ആ ഓമക്ക ആഹ് ആഹ് അതിന്റെ എന്ത് അത് തോരൻ വെക്കുവോ
അത് തോരം വെക്ക ചെലപ്പോ ഈ തൈര് വെച്ചിട്ട് കറിണ്ടാക്കും ഉം തൈര് നമ്മൾ കുമ്പളങ്ങ കറിക്കെ ഇണ്ടാക്കണമരി തേങ്ങയും പച്ചമുളകും
ആഹ് ചിലര് കപ്പളങ്ങ അതിന് പകരം വെള്ളരിക്ക ഇട്ട് അല്ലെങ്കി വാഴക്ക വാഴക്കെ ഇട്ട് വെക്കും മോര് കറി
ആഹ് ഇത് ഇങ്ങനെ പെണ്ണിനാ മണ്ട ഈ കർമ്മത്തിയിടും അല്ലെങ്കിൽ കുമ്പളങ്ങ അല്ലെങ്കിൽ വെള്ളരി അത് മൂന്ന ഏകദേശം ഒരേ മേതി ഉണ്ടാക്കിയാലും കുഴപ്പല്ല അത്ഷ്ട ഉം
മീൻകറിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് ചോറുണ്ണാൻ
ആഹ ഇ ഇത് മതി ഞാന് ചീന പറങ്കി ഉപയോഗിക്ക പച്ചമുളക് ആ തേങ്ങേന്റെ കൂടെ ഇരക്കാനേ ചീനപ്പറങ്കി മഞ്ഞൾ മ കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് വെളുത്തുള്ളി ഒരു ചെറുള്ളി
ആഹ് ശരി ആഹ് ആഹ് ആഹ് അതെ അതെ ആ അത അതിന്റെ ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സാധനങ്ങൾ
പിന്നെ ഒലിവികടകും വറുത്തടിച്ചിട്ട് വർത്‌ങ്ങാണ്ട് ഉണക്കുമോളക് കൂടും കറിപ്പന്നേ ഇടുന്ന കടുപടിച്ചുമ്പോ അപ്പൊ അതിന് ടേസ്റ്റ് പ്രത്യേകംണ്ടാവും തൈര് ഒയ്ക്കുവല്ലോ പിന്നെ തേങ്ങന്റെ കൂടെ ഉം അപ്പൊ അത് ഇഷ്ട
പച്ചത്തൈര് കുടിക്കാനും ഇഷ്ട പച്ചത്തൈര് പച്ചമുളകൊക്കയിട്ടാമോരും വെള്ളം പോലെ വക്കുന്നത്
ഇൻക്ക് അങ്ങനെ റ്റല്ല എനിക്ക് ഇവിടെ കൊണ്ടുവന്നുന്ന കട്ടി തൈരാണ് വീട്ടിൽണ്ടാക്ക്ണ തൈര് കൊണ്ടുവന്നെ അപ്പൊ അത് ഇപ്പ അങ്ങനെ കോരിരിക്കടുക്കും നിങ്ങള് ചെറുതയ്ന്നെ നല്ല ഓണം കുടിച്ചിരുന്നു ഇ
ആണല്ലേ ആഹ് ആ ആഹ് ആ ഇവിടെ എന്റെ കൊച്ച ലസി പോലെ മറ്റേ നമ്മളിങ്ങനെ തൈര്നകത്ത് പഞ്ചസാര ഇട്ട് അങ്ങനെ കുടിക്കാറുണ്ടാവോ അതും അതും അങ്ങനെ ഉണ്ടാക്കി കുടിക്കാനൻ ഇഷ്ടമാണ്
ആഹ് ആഹ് ആഹ് രസം അങ്ങനെ ഉണ്ടാക്കലില്ല
ആണല്ലേ
ഉം ഉം
ആഹ് ആഹ് രസം നല്ലതാണ് ചോറിന്റെ കൂടെ കഴിക്കാനൊക്കെ ചിലര് കുടിക്കും ചുമ്മാ
ഉം ഉം ഞാൻ ഈ കല്യാണത്തിന്ന് പോയാലോത് അങ്ങനെ കഴിക്കല് എനിക്കത് ഇഷ്ടല്ല എനികഅവിലും സാമ്പാറൊക്കെ ഭയങ്കര ഇഷ്ടം
സാമ്പാർ ഞാനൊക്കെയാണെങ്കിലും സാമ്പാറിനകത്ത കഷണങ്ങ ഒന്നും കഴിക്കല്ല അതിൻ്റെചാറ് മാത്രം കുട്ടി കഴിക്കാൻ ഇഷ്ടാ കഷണങ്ങ ഇപ്പ ആ പണ്ട് ചെറുപ്പത്തിലും അങ്ങനെ തന്നെയ ചാറ് മാത്രം കൂട്ടു ഇപ്പോഴും അങ്ങനെ തന്നെ
പച്ചക്കറി വല്ലാണ്ട് ഉപയോഗിക്കൂലേ
പച്ചക്കറി കഴിക്കല് കുറവാണ് എല്ല തന്നെ ഇഷ്ടില്ല
ആഹ് അതന്നെയാണ് വേറെന്നല്ല ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ കഴി
ആഹ് അഹ് എല്ലാം വേണം പക്ഷെ എ ചീര ചീര കഴിക്കുന്നതില് വല്യൊരു സൈസ് എല ചീര ഉണ്ടല്ലോ? അത് കഴിക്കേലാ എ എ ചൊമലച്ചീര പോലെ ത പിന്നൊരു കളർ പച്ച കളറ്ള്ള ചീര
ര ചീ മറ്റേ മുള്ള് ഇള്ള ചീര മുള്ളച്ചീ
ആഹ് മുള്ളൊക്കെ ഒള്ള ചില ചീര അത് നല്ലതാ പക്ഷെ അത് അത് കഴിക്കേല്ല പകരം നമ് വേലിച്ചീരാന്ന് പറയുന്ന ചീ ചീരാ ചെറിയ എലെയെക്കെ ആയിട്ടുള്ളേ ആഹ് അത് തന്നെ അത് തന്നെ മറ്റെ ബോള് പോലെ ഒരു ഇങ്ങനെ ഉം
ചെറീ ആ നീളത്തില് സ് എ എന്തേതുപോലെ പറയാ മൊളകിന്റെ എലെന്റെക്കെ അത്രേ വലിപ്പണ്ടാവുള്ളു
ആഹ് വേലിച്ചീരാന്നാ പറയുന്നേ ഇവിടെ അത് തോരൻ വെക്കുന്ന ഇഷ്ട്ടാ ആഹ് ആഹ് ആഹ് പക്ഷെ മറ്റ് മറ്റേ ചീര ഒട്ടും കഴിക്കേല്ല പിന്നെ അതി കൂടല് ചൊമലച്ചീരയാണെങ്കി പിന്നെ ഇഷ്ട്ടവാ
ആഹ് പിന്നെ വേറെല്ല ഒരു മൊക്സിക്കൻ ചീര ഇർങ്ങാണ്ട് ഷുഗർനും എന്തിനൊക് പ്രെ എന്താ നമ്മളെ കാൽസ്യത്തിനും നീളെനല്ല കർമ്മത്തിന്റെക്കെല ഒര് എല മോഡല് ഈക്ക് കപ്പളങ്ങ പർഞ്ഞില്ലേ അതിന്റെലെന്റെ മോഡല് ഉം ഈ അതീ കാൽസ്യ ത്തിന് നല്ല നല്ലതാ നമ്മള് കാല വേദനൊക്കെ ഇള്ളീനെ അത് കഴിച്ചാല് വേഗം മാറും പറഞ്ഞു
ഏഹ് കുടിച്ച് അല്ല അതുകൂട്ട് കഴിച്ചിട്ടില്ലാത്തതോണ്ട്
ഉം ഉം അത് കട്ടുകളയണം കട്ട്കളയണം ഉം തെളപ്പിച്ചൂറ്റണ്ണം ഒന്ന് ഇന്നാലെ ടെസ്റ്റുള്ളൂ ഇന്ന്ട്ട് പിന്നെത് ഇമ്മള് സാധാ തോരം വെക്കണ മായിരി തോരംവെക്കാ അത് നല്ലതാണ് ഇന്റെ എളച്ചന്റെ കുട്ടിക്കെ കാല് വേദനക്കെ ഇണ്ടായിട്ട് അവിട്ന്ന് ഡോക്ടറ് പറഞ്ഞ അത് ഡെയ്ലി ഒരഞ്ചെലെങ്കിലും അങ്ങനെ കഴിക്കാൻ പറ്റിയാല് നല്ലതാ ഇന്നിട്ട് നല്ല മാറ്റണ്ട് പറഞ്ഞ് ആഹ് കാല് വേദനക്കൊക്കെ കാൽസ്യത്തിന്റെ അളവ് അയില് കൂട്തല്ണ്ട് തോന്നണ് ഇണ്ട്
ആണല്ലേ അപ്പൊ ഈ എലക്കറികള് എല്ലാം തന്നെ നല്ലതാണ് പക്ഷെ കഴിക്കാനാണ് പാട്.
ഉം ഞമ്മള് കഴിക്കണം
അതെ അതെ ആഹ് ആഹ് അത് തന്നെ പക്ഷേ ഉം എന്തോ ഞാൻ കഴിക്കാത്തോണ്ടാ തോനുന്നു പിള്ളേർക്കും കഴിക്കാൻ മടിയാണ്
ആഹ് ആഹ് ഞമ്മള് കഴിച്ച് കാണിച്ചൊടുക്കുമ്പല്ലെ ഓലും കഴിക്കുള്ളു അല്ലാണ്ട് കഴിക്കോ ഈ ഇർച്ചി മീനും മാത് മാത്രം തിന്നോണ്ട് കാര്യൊന്നൂല്യ എല്ലാം വേണം കഴി
അത് തന്നെ പക്ഷെ എന്തേലൊന്ന് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാ പിന്നെ തീർന്നു ഏഹ് തൻ തന്നെ ഒണ്ടാക്കലായത് കൊണ്ട് എളുപ്പം ഒറ്റപ്പണിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒണ്ടാക്കി കഴിക്കാന്നൊള്ളത് കൊണ്ട് ആഹ് അതു കൊണ്ട് പിന്നെ അതെ അതെ എളുപ്പപ്പണിയാണ് എല്ലാം നോക്കുന്നെ
ഉം ഈ ചേനെന്റെത് ചേനത്തണ്ടും ഒക്കെ അങ്ങനെ വെക്കുവല്ലേ ചെല ആൾ ക്കരു ചേന ചേമ്പിന്റെ തണ്ട് ഒക്കെ തോരം വെക്കും
ആഹ് വെക്കും വെക്കും വാഴേടെ വാഴപ്പിണ്ടി ഉണ്ടല്ലോ?
ആഹ് വാഴപ്പിണ്ടി നല്ല ടേസ്റ്റ് നല്ല സാധനമാണത് അതിപ്പം അതല്ല അതൊക്കെപ്പം മാർക്കറ്റിലൊക്കെ വാങ്ങി ക്കാൻകിട്ടും അമ്മളീ ചെറിയതില് റോഡ് സൈഡ് കൂടി അങ്ങനൊക്കെ വാങ്ങിക്കാൻ കിട്ടും ആ സാനത്തിനെ മുരിങ്ങ മുരിങ്ങൊക്കെ വാങ്ങിക്കാൻ കിട്ടും
ആഹ മുരിങ്ങേടെ എല
ആഹ് മുരിങ്ങ മുരിങ്ങമ്മ് മുരിങ്ങങ്ങന്റെലൊക്കെ വാങ്ങിക്കാൻ കിട്ടും നോമ്പു കാലത്ത് പ്രത്യേകിച്ചും കിട്ടല്ണ്ട് അതൊക്കെ ഉം
ക്കെ നല്ലതാ പക്ഷെ അതൊന്നും ഞാന് അയിന്റെ ടേസ്റ്റ് രുചി എന്നാന്ന് പോലും സത്യം പറഞ്ഞാ അറിയത്തില്ല
ഇവടെക്കെ നല്ല ഇവിടക്കെ ഇഷ് ത്തമരിയണം
ആഹ് ആണല്ലേ പക്ഷേ അഹ് അതൊക്കെകഴിക്കാനെ മടിയാണ്
ഉം മടിക്കൊന്ന് മാറ്റി പിടിച്ചൊന്ന് തിന്ന് കഴിച്ചു ഒന്ന് രണ്ടട്ടൊക്കെ ശ്രമിച്ചോക്ക് അപ്പൊ ശരിയാവും പിന്നെങ്ങളത് കഴിക്കും
ആണല്ലേ ഒണ്ടാക്കി ഒണ്ടാ അതൊക്കെ വെച്ചിരുന്ന് ഒണ്ടാ ക്കാനൊള്ള മടികൊണ്ട് തന്നെ ഒണ്ടാക്കാറില്ല ചിക്കന് എന്തേ ല്ലപരിപാടിയല്ലെ മീനൊക്കെയാണെ ഒറ്റടിക്ക് പരിപാടി തീർന്ന് ഇത് നമ്മള് നോക്കി അരിഞ്ഞ്
ഉം ഉം
അക്കെ വരുന്ന ഒരു മടിയാ പിന്നെ മീനൊക്കൊയാണെങ്കിലും കടേന്ന് വെട്ടി മേടിക്കും പിന്നെ നമുക്ക് അങ്ങ് വറക്കുവോ ആഹ് കറി വെക്കുവോ എന്തെങ്കിലുവൊക്കെ ചെയ്താ മതിയല്ലോ ആഹ് നന്നാക്കി മേടിക്കും എന്നിട്ട് എന്തേലുമൊക്കെ കാണും ക്ലീൻ ചെയ്യാൻ നമു ത് അത് വൃത്തിയാക്കാൻ കാണുവതിനാത്ത് വെ പിന്നെ അത് അത ത്രേം നേരം ഇരുന്ന് പിന്നെ വെട്ടെണ്ടല്ലോന്നോക്കെ ഓർത്ത്
ഉം ഇവിടെ രാത്രി അധികം മീൻ നന്നാക്ക കാരണം ഓര് കടേന്ന് വരുമ്പം രാത്രി വരുമ്പളാ മീൻ കൊണ്ടാര്യ പിന്നെ രാവിലെ കൊ പോവുമ്പം ഭക്ഷണം കൊണ്ടോവുമ്പം കൊണ്ടോകണ്ടേ അപ്പ് അപ്പ അതേറ്റിങ്ങള് രാത്രി ചെലപ്പോ നന്നാക്കി വെക്കും മീന്
കടേല് ഇവിടെ കടേ പോയി മേടി
നോക്കുമ്പോള് ഉം ഉം
മേടിച്ചിട്ട് വെട്ടിത്തന്നെ മേടിക്കും എന്നാ ശരിയെന്നാ ആഹ് ആഹ് ശരി ശരി ഓക്കെ
ശരിന്നാ